ഹലോ ഹലോ ഹലോ കേൾക്ണില്ലേ ആഹ് കേക്ന്ണ്ട് നിങ്ങ കേൾ
ഇന്നലെ
നല്ല വിഷ ആഹ് ആഹ് ചലമഴ ഇഷ്യൂന്റെ കാരണം കൊണ്ട് റേഞ്ച് ചരടുത്ത് കേൾക്കണില്ല രാവിലെ അടിച്ചതൊക്ക കട്ടായി പോയി അതേ മതിരി രണ്ട് മൂന്ന് കോള് അപ്പത് കേൾക്കോ ഇല്ലെ ന്ന് അറിയാൻ വേണ്ടിയാണ്ടേ മഴ കാരണാണ് മഴ ഇല്ലങ്കി കൊയപ്പണ്ടാവൂല ഇപ്പ മയക്കാറ് മുടിയിട്ട് എല്ലാർക്കും ആഹ് ഇവിടെക്കെ അങ്ങനെ തന്നെ നല്ല മഴയണ്
തില് ആർക്കും കോൾ കിട്ടുന്നില്ലനാണല്ലോ പറയന്നേ
ആഹ് അങ്ങന തന്നണേ ഞാൻ രാവിലെ അടിച്ചിട്ട് നിക്ക് രണ്ട് മൂന്ന് കോള് കട്ടായി പോയി വെറുതെ പോയി റെഡിയാണ് പക്ഷേ മഴയെ കാരണം അവിടെ ഇവിടെ റേഞ്ച് കിട്ടണ്ടേ
അത ത
അതന്നേ ഇബടെ ഇപ്പൊ ഉച്ച കഴിഞ്ഞിട്ട് വിളിച്ചത് ഇപ്പൊ കൊഴപ്പല്ലാത്തതിൽ കിട്ടി
ആഹ്
പിന്നന്താ ചോറൊക്കെ കഴിച്ച് സ്കൂൾക്ക്
ഓ സോറകഴിഞ്ഞു ഇവിട കടക്ക മം കുട്ടിയൾ ഇല്ല ആരും പോയിട്ടില്ല രണ്ടാക് പനിയ
എല്ലാടത്തും പനിയാണ്ല്ലേ എല്ലാർക്കും പനി രു സീസണാ തോനൂ വിളിക്കണലോക്ക് എല്ലാരും പനിയാണ് നന്നേ പറയണുള്ളു ഒക്കെ പനിന്റെ സീസണാ തോനുണ് കുട്ട്യൾകൊക്ക പന്ച്ചിട്ട് സ്കൂൾ ഒരു കുട്ടിക്ക് കിട്ടിയ എല്ലാർക്കും യില്ലേ അത് സ്കൂൾന്ന് ഒരു കുട്ടിക്ക് കി ട്ടിയ പിന്ന അത് വീട്ട്ക് കൊണ്ടു വരുമ്പോ പിന്നെ എല്ലാർക്കും പനിക്കലെ
ആഹ് ഈ യ്യൊരു പനി എല്ലാരേും കൊണ്ടേ പോന്നുള്ളു
ഭയങ്കര ഷീണം പിടിച്ച പനിയാണന്ന് തോന്നുണു ല്ലെ
ഭയങ്കര വേദന മേലും കൈയ്യ് ക്കനല്ല വേദനയിണ്ട് പിന്ന നല്ല കഫകെട്ട് ചൊമ ചുമയൊന്നും മാറുന്നില്ല
മാറുന്നില്ല അല്ലെ ഒന്നാമത് ഈ കാലാവസ്ഥേന്റെ തു കൊണ്ടാണ ഒന്നാമതി ഒരു ദിവസം മഴ ആണേൽ വേറെ ദിവസം വെയില കൊറച്ച് സം വെയിലന്നെലന കുറിച് സൈറ്റില് മയരോണ്ട് മൂന്ന് സൈറ്റില് തൂണിയും കൊറച്ചുസം ഉണ്ടാവന്ന് പറഞ്ഞ് ല്ലെ മുമ്പത്തെ
ഇപ്പ ഇങ്ങനെ മഴ പെയ്യുന്നില്ല ഇന്നൊന്നും അങ്ങനെ മഴ പെയ്തില്ല ഇന്നലെ എന്നാലാലും നല്ല മഴ ഉണ്ടായിരുന്നു
ആഹ് ഇവിടെ ഇന്ന് ഇന്നോ നെൽത്തിലാറ മഴ ഇന്നാണ്
ആ ഹ്എന്നാ ഇന്ന് ഇ അങ്ങനെ മഴ പെയ്തിട്ടില്ല
ആഹ് ഓരോ ഏരിയ കൂടെ ഓരോ മയാണ് അതാണ് ആഹ് അവസ്ഥ
ഇത് ജില്ല
ആഹ് അത കാരം ലീവ് കൊടുക്കാൻ വേണ്ടിയണ്ടേ മ മക്കളാന്നെങ്കില് മഴ നല്ലോണ്ണം പെയ്താവുന്ന ആ നാല് ദിവസം ലീവ് കിട്ടൂലോ നീ കരുതിയിരിക്കുക അപ്പൊ അതിനുള്ള മഴ ഇപ്പല്ലാനും
പക്ഷെ ഈ ഒരു മാസക്കെ നല്ല മഴ പെയ്യേണ്ടല്ല ല്ലേ
ഓഹ് ഈ മാസൊക്കെ ഉമ് കഴിഞ്ഞ പ്രാവശ്യക്കെ മഴ പെയ്തിട്ട് എത്ര സ്കൂൾ അവധി ആവതികളാ കൊടുത്തിരുന്നെ ഈ പ്രാവശ്യം ഉമ് അല്ലേൽ മെ നമുക്ക് തുടക്കത്തിലെ മഴ കിട്ടിയിട്ടില്ല ഇ പ്രാശ്യം
ഇല്ല ഇല്ല ഇപ്രാവിശ്യം മഴ അങ്ങനെ ഇല്ല
വേനൽ മഴ ഒന്നും ല്ലല്ലോ
ഉമ്
വേനൽ മഴയെ കുറവാണ് പിന്നെ വരിസ ക്കാലവും കുറവാണ് പറഞ്ഞ മതിരിം ഇനിപ്പ വെള്ളത്തിന് ബുദ്ധിമുട്ടും അങ്ങനെയാവുമ്പ അയ കുറവായി നിങ്ങക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടോ
ഇല്ല ഇല്ല ഇല്ല വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല
ഇല്ല നമ്മുക്ക് ബുദ്ധിമുട്ടൊന്നു ഇല്ല പാടം ഇതൊക്കെയുള്ള ഏരിയ വെള്ള ഏരിയാണ്
ആഹ് നമ്മള വീട്ടന്ന് അടുത്തുള്ള വീട്ടിലൊക്കെ കൊണ്ടുവും
ആഹ് അതാണ് അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങ വെള്ളല്ലാ ഞാ പിന്നെ മഴല്ലെങ്കിലും ബുദ്ധിമുട്ട മക്കളൊന്നും പോയിട്ടുല്ല ല്ലേ സ്കൂളക്കൊന്നും
ഇല്ല ഇല്ല എല്ലാം പനിച്ചു കേടൊന്നോ ഓർക്
പരീക്ഷ ആഹ് ക്ഷിണത്തിൽ കിടകേക്കാരം ല്ലേ
ഇവരണേൽ മരുന്നും കുടിക്കൂല അങ്ങനെരു ഞാൻ രണ്ട് മൂന്നു
ആഹ് മോ മുട്ടൻ കുട്ടികള് തന്നെ
ആഹ് രണ്ടും പെണ്ണ് കുട്ടികളന്നെ
ആഹ് പെൺകുട്ടിയക്ക മരുന്ന് കുടിക്കാൻ മടി
അഹൂ ഹ്
പെ പൊതുവേ ആൺകുട്ടികൾക്കാണ് ആ മടി ഇണ്ടാവല്
ഉമ് ഇവിടെ മോക് ചെറിയ മോക് പനിക്ക് കാണിക്കുന്നതേ ഇഷ്ടല്ല
ആഹ് ആഹ് മരുന്നോടിക്കഞ്ഞാ പിന്നെ അസുഖം മാവറുംല്ലല്ലോ
ഓളെ ട്ട കാണിക്കലോ ഇല്ല പനി എങ്ങനെ പോക്കണന്ന് പക്ഷെ ഇപ്പൊ കഫ്കെട്ട് വല്ലാണ്ട് കൂടീക്ക് അപ്പൊ വരുന്നില്ല കാണിക്കാൻ വരുന്നില്ല
ആഹ് പോരുന്നില്ല
ഉം
അപ്പ എത്രയ അപ്പൊ
ഓൻ വല്ല്യ കുട്ടിക്കിയാ ഒമ്പതാം ക്ലാസ്സിലാ
ആഹ് അപ്പൊ മടിച്ചിരിക്കൂലേ പെ മരുന്ന് കുടിച്ചാലും മടിയാണ് ല്ലേ ഉം എന്നിട്ടങ്ങനെ മാറോ അല്ലേ പിന്നെ പച്ചമരുന്ന് ഇങ്ങനെ ആവിയൊക്കെ പുടിച്ച് അങ്ങനൊക്കെ പോ
ഇപ്പൊ ഞാൻ വേറൊരു ആളേക്കോളെയ്തപോ ഓല്ഇങ്ങെനെ നാടൻ മരുന്നിന്റെ അതിങ്ങനെ പറഞ്ഞന്നു. ഏ ഒരു ഏലാതിലേഹ്യോ അങ്ങനെ എന്തോന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് വാങ്ങിട്ട് ഇങ്ങള് കൈ കൊടുത്തു നോക്കാര്ന്നു
ആ ആ് അങ്ങനെ എന്തേലും പച്ചമരുന്ന് അല്ലെങ്കില് കഞ്ഞിക്കൂർക്കലും. തുളസി കഞ്ഞിക്കൂർക്കള് തുളസി പിന്നെ ഏതോ ഒരു ഇലയും കൂടി ഇട്ട്ങ്ങാണ്ട് തളപ്പി. പ്പിച്ച വെള്ളം കൊടുത്താലും കഫ്കെട്ട് കുറയും.
ആഹ് മഞ്ഞള് ലെ ഇവിടെ ചൂടു വെള്ളം തന്നെ കുടിക്കുന്നില്ല.
ഹ ഹ പക്ഷെ കുടിക്കാൻമടിയേക്കാരും ഭയങ്കര കയിപേ കാരും മഞ്ഞളും കഞ്ഞി കൂർക്ക തുളസി വെക്കുന്ന കയ്പ്പല്ലേ അത്. അത് മിക്സിൽ കഞ്ഞിക്കുർക്കൊന്ന് മിക്സിൽ കറക്കിയിട്ട് അത്. ന എന്താ അല്ലെ കുത്തിച്ചയച്ചിട്ടോ ഒന്ന്. പിന്നെ മഞ്ഞളുട്ടിങ്ങാണ്ട് നല്ലോണ്ണം വെട്ടി തിളപ്പിച്ച് അതിന്റെ വെള്ളം കൊടുത്താലും കഫം മുറിഞ്ഞ് മുറിഞ്ഞ് പോരും. ഇവിടെ മക്കക്കൊക്കെ അങ്ങനെ കൊടുക്കലാണ് അതാ ചെറു ചൂടിൽ ഇങ്ങനെ. കുടിച്ചാ നല്ല മാറ്റം ഇണ്ടാവും.
അത് ഇവിടെ നടക്കൂല ഞാൻ ചുക്കാപ്പി ഇണ്ടാക്കി കൊടുക്കും.
ആഹ് ചുക്കാപ്പി കുടിച്ചാലും കുറെയൊക്കെ ആക്കണ്ടാവും. അതൊന്നും കുടിക്കൂലല്ലേ ന്നാ പിന്നെതൊന്നും തീരിം കുടിക്കൂല ഇതൊക്കെ കൈ നമ്മക്ക് ശർക്കരയെങ്കിലും ഇടൂലേ. അത് പിന്നെ അതൊന്നും ഇടൂല അപ്പൊ പിന്നെ തി തീരും കയിക്കൂല അല്ല കഫ കെട്ടും.
ഉം എ ഏലാദിലേ നലോണം കഫക്കെട്ടിന് നല്ലതാന്ന് പറഞ്ഞ് അപ്പൊ അതൊന്ന് വാങ്ങിയോക്കട്ടെ.
ആ ആ അല്ല കഫക്കട് കൂടി കഴിഞ്ഞാലും പേടിയന്നെയാണ്.
അതെയതെ
മക്കക്കായാലും ഞമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് കൂടി കഴിഞ്ഞാൽ അതും പണിയേകാറും.
ആഹ്
പ സ്കൂളുകളിൽ ഇപ്പ ഞ്ഞിപ്പോ അടുത്ത മാസം മുതൽ പരീക്ഷ നടക്കുന്ന ടൈമും അല്ലേ? ക്ലാസ്സുകളൊകെ പോയാലും നഷ്ടല്ലേ?
എക്സാമുആയില്ലേ ഓണത്തിന്റെ എക്സാമാ ആന്ന്തോന്നില്ലേ?
ആഹ ആഹ് ഓണത്തിന്റെ എക്സാം അടുത്ത മാസം ആഗസ്റ്റ് ഒൻ പത്താം തീയോ റ്റ ഇണ്ടാവുന്നല്ലേ. മ് മെസ്സേജ് വന്നീനല്ലോ മൂന്നാംതീ മുതല്. ഉ മൂന്നാംതി മുതൽ പത്താന്തി മുതലൊ ഏത്തു തുടങ്ങുംന്ന് പറയുന്നേ മെസ്സേജ് കണ്ടീന് ഒരു വട്ടം. ഓണത്തിന്റെ എക്സാം ഓണാവൂലേ സെപ്റ്റംബറിലൊക്കെ ആയിട്ട് ഓണാവൂലേ? ഹലോ. ഹലോ കട്ടായില്ലേ ഹലോ. ഹലോ. കേൾക്ക്ണില്ല. ഹലോ. ഹലോ. ഹലോ.